ഹലോ
കേക്കണ്ട?
ആ കേക്കണ്ട് ചെറതായിട്ട് ചെറിയ സൗണ്ടയിട്ട്. ഹലോ ആഹ് കേക്കുന്നുണ്ട്.
പറയ് എന്താ പാടെ?
എന്തൊക്കെ സുഖാണ്.
സുഖയിട്ട് പോകണ്.
എന്താ അടുത്ത ഇടപാട്
അൽഹംദുലില്ലാഹ് റാഹത്തായി പോണം.
ആഹ് ആഹ് എന്താ പണി ഉറങ്ങിയപ്പൊ?
ഏഹ് ഉറങ്ങിയിട്ടൊന്നുല്ല.
ഉറങ്ങയിരുന്നു? ഏഹ് ആഹ് ഒറങ്ങൽണ്ടോ അതൊ ഉച്ചക്ക് ഫോണില്
ഇല്ല ചില ദിവസം ഓർക്കും ആഹ് പറ്റെങ്ങനെ ഫോണുമ്മേ കളിച് ഫോൺമ്മേങ്ങനെ കളിച്ചു നിക്കുമ്പോ ഉറക്കാണ് വരുമ്പോ ഉറങ്ങും.
ആ ആ ആ
ആ ആ
പിന്നെത്ത?
പണിയൊന്നുല്ല മോൾപ്പ സ്കൂൾ ട്ട് വന്ന പിന്നെ
സ്കൂൾ വിട്ട് വന്നേക്കുംണ്ടാവില
ട്ടള്ളൂ
ഓക്കള്ള ഫുഡും കാര്യങ്ങളും കൊടുക്കയിരിക്കല
ഹലോ ചെ എങ്ങനെ?
ഓൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്ക കൊടുക്കണ നെരത്താവൂല.
ആ ഫുഡൊക്കെ ണ്ടേ ആ ആ ഫുഡൊക്കെ ഇവ ചെലപ്പോം ഫുഡയിക്കും എന്തെങ്കിലും. അവിടെള്ളവരൊക്ക സ്കൂളക്കൊണരില്ലേ?
അവിടെ സ്കൂൾ പോണവരില്ലേ ചോയ്ക്ക? ഹലോ കേക്കുന്നില്ല ഹലോ? ഹലോ